ഹലോ
ഹലോ
ഹലോ ആഹ് കേക്കുന്നില്ലേ.
ആഹ്
പിന്നെ എന്തൊക്കെയാ ആഹ് കേക്കുന്നുണ്ട് ഓക്കേ ആണ്. എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഞങ്ങള് നല്ലത്.
സൗണ്ട് അങ്ങോട്ട് സൗണ്ട് അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ലല്ലോ?
ക്ലിയർ അല്ല റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടോ? ഓക്കേ അല്ലേ.
ഇനി പറഞ്ഞോളൂ കേട്ടോ, ഹലോ.
ആഹ് ആഹ് ആഹ് കേൾക്കുണ്ട് ഇപ്പ കേൾക്കുണ്ട്. ഉം എന്താ. ഹലോ
ചായ കുടിച്ചോ?
ആഹ് ചായ കുടിച്ചു, പതിനൊന്ന് മണിയായില്ലേ.
ആഹ് ഇപ്പം ഫുഡിനുള്ള സമയമാണല്ലോ അല്ലേ.
ആഹ് ഫുഡിന്റെ സമയം ആയല്ലേ, എന്താ ഫുഡൊക്കെ ഉം. കറി ഇന്ന് വീട്ടുത്തെ കറി തന്നെ കാര്യം സാധാരണ ഉണ്ടാക്കണേ. ഏഹ് എന്താ ചക്കക്കുരുയാണ് നിങ്ങളുടെ നാട്ടിക്ക് എന്താ. പറയാൻ അറിയില്ല ആഹ് അതും. എന്താ കുമ്പളങ്ങ കിട്ടാണ്ട് കറി ഉണ്ടാക്കി, അല്ല പല ഭാഗത്തും പല രീതിയിലാണല്ലോ ഓരോന്നിന്ന്. അയില് ഉം ഉം ഉം നിങ്ങൾക്ക് എങ്ങനെ.
ചെറുപ്പയർ കറി.
ചെറുപ്പയർ ഏഹ് ഫുഡൊക്കെ ഉണ്ടാക്കുവോ അല്ല അതാ ചോ ചോറുയൊക്കെ ഉണ്ടാവോ?
ആഹ് കറി വെച്ചാൽ ഇവിടെ ഉപ്പേരി വെച്ചാൽ അത്ര അങ്ങോട് ഇഷ്ടല്ല. പക്ഷെ മമ്പാപ്പയർ ഉപ്പേരി വച്ചാണ് ഇഷ്ടം.
ആണോ അല്ല ഇവിടെയൊക്കെ നമ്മൾ അപ്പത്തേക്കൊക്കെ അങ്ങനത്തെ ചെറുപ്പയരൊക്കെ ഉണ്ടാക്കുള്ളൂ.
മീൻ പൊരിക്കണം ഉം മീൻ പൊരിക്കാന് വിചാരിച്ചു.
ആഹ്
ഉച്ചയ്ക്കത്തെ ഇപ്പോ റെഡി ആയില്ലേ?
ഏഹ്
ഉച്ചയ്ക്കത്തെ എല്ലാം റെഡിയായി.
റെഡി ആയിട്ടില്ല കാർ പേരെ ആയിട്ടുണ്ട് ഇനി പൊരിക്കാനുണ്ട്. പിന്നെ ഫുഡ് ആഹ് ചോറ് അരി പിന്നെ റൈസ് പിന്നെ ലാസ്റ്റ്ക്ക് ഇടാൻ പിന്നെ. ഇപ്പൊ വേദയെടന്ന് വിചാരിച്ചു കാരണം ആഹ് രാത്രി. ഉപ്പ് ഇല്ല ഫുഡ്‌ അപ്പൊ പിന്നെ ഇങ്ങോട്ട് വേഗം കേടു വരാനും പഴക്ക ആവുണ്ടല്ലോ.
ആഹ് ഇപ്പൊ പിന്നെ മഴ ഒന്ന് പെയ്തുതോണ്ട് മറ്റേ ചൂടാവുമ്പോ നമ്മുക്ക് പിന്നെ. നേരത്തെ കാലത്ത് വക്കുമ്പോൾ. കുറച്ചു ബുദ്ധിമുട്ടല്ലേ, ഉം ഉം.
ഉം
ഉം ഉം പണികള് എപ്പള കയ്യുക
അങ്ങനെക്ക കൊറച്ചു നേരം വരെ ഉണ്ടാാവുമല്ലോ
ആഹ് ആഹ് ആഹ് പിന്നെ സ്കൂളൊക്കെ തുർക്കാനായില്ലേ എന്തൊക്കെ ആഹ് ആഹ് ആഹ് ശരിയാണ് അല്ല സ്കൂളൊക്കെ തുറക്കാനായിലെ പറിയാ
ത്ര രായാത്ര കത്ത് ഓ ആഹ് ഓരോന്നാണല്ലോ
ഏഹ് എവിടെയൊക്കെ ഒന്നായിട്ടാണ്
ആഹ് ഞങ്ങ ആഹ് ഞങ്ങള് ഒന്നായിട്ട വക്കലൊക്കെ ഏഹ് അല്ല ഒക്കെ ഉണ്ടാക്കി ഒക്കല്ലോ പറ
ആഹ് ആഹ് ശരിയ ഇപ്പ സ്കൂളൊക്കെ തുറക്കാനായില്ലേ പറയാം മീൻകറി ഇവിടെ അധികം പൊരിക്കലാണ് എന്താ വെച്ചാൽ കറി വെച്ചാലും മക്കൾക്കൊന്നും പറ്റൂല ഒല് ഇഷ്ടല്ല ഏഹ് അത് വലിയ ഇഷ്ടല്ലേ അപ്പൊ പിന്നെ വല്ലാതെ അധികം താളിപ്പ വേ ഉണ്ടാക്കാരുള്ളൂ തേങ്ങ എക്കും പറ്റല അല്ലാതാ അങ്ങട്ട് ഹസ്ബൻഡിനൊന്നും വല്ല ഇഷ്ടമല്ല ഉം പിന്നെ കുട്ടികൾക്ക് എന്താ താളിപ്പന ഇഷ്ടമ കേട്ടോ അത മീൻ മുളകിട്ട വലിയ കറി ചോറൊന്നും മല്ല പൂകൂല വക്കുന്നു പൊരിക്കണെ അവരെ കൂട്ടും
ഉം ആഹ്
ഉം ഉം നിങ്ങളൊക്കെ എങ്ങനെ കറിയായിട്ടാണോ അതോ പൊരിക്കലാണോ
ആഹ് ഇനിപ്പോ സ്കൂളൊക്കെ തുറക്കാറായില്ലേ
ആഹ് തുറക്കാനായി കാര്യങ്ങളെല്ലാം വാങ്ങിയാ ബാഗ് പുസ്തകങ്ങൾ എല്ലാം വേണ്ടേ യൂണിഫോമായി
വലിയ മോനൊക്കെ വാങ്ങീനു
ഏഹ്
വലിയ മോന്റെ കഴിഞ്ഞ് ഇഞ്ഞ് ആഹ് ആര്യാ പള്ളുമൂക്കിലാണ് ഇവിടെ
ആഹ് ആഹ് ശരി പിന്നെന്താ യൂണിഫോമൊക്കെ കിട്ടിയോ
ആഹ് യൂണിഫോം കിട്ടിയിന്
ആഹ് അടിക്കലാണോ അതോ റെഡിമേയ്ഡ് എടുക്കലോ
ചെറിയ മോക്ക് വാങ്ങണം
ആഹ് ആഹ് എത്ര ക്ലാസിക്കാണ്
ഹലോ
എത്ര ക്ലാസിക്കാണ് മോള്
ഓള് പിന്നെ എൽ കെ ജിയിലാണ് ഇപ്പ ഇഞ്ഞി ചേ
ആഹ് ആഹ് ആഹ് ശരി ഉം പിന്നെ അതൊക്കെ സ്കൂളിന്ന് കിട്ടുവല്ലേല്ലെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഹലോ ഹലോ
ഹലോ
കേൾക്കില്ല ആഹ് സ്കൂളിൽ നിന്ന് കിട്ടൂല്ലേ യൂണഫോമും കാര്യങ്ങളൊക്കെ ചെറിയ കുട്ടികൾക്കൊക്കെ
ആഹ് അവിടെ ചേ ചേർത്താനുണ്ട് ആഹ് പിന്നെ അതൊക്കെ ആഹ് ഇനിയൊരു ബഡ്ജിറ്റിനി വേണം പെരുന്നാളും ഇതൊക്കെയായില്ലേ വേറെ ബഡ്ജറ്റിന് ഉണ്ടാവുന്നുല്ലാ
പെരുന്നാൾക്ക് പിന്നെ ഡ്രസ്സൊക്കെ എടുത്തോ
ഇന്നപ്പോ ഓരോ ചെലവുകളും ഇതൊക്കെരെ കൂടി കൂടി വരുവല്ലേ
ആഹ് അതന്നെ ഇപ്പ എല്ലാത്തിനും വെല കൂടില്ലേ ഗ്യാസാണെങ്കിലും തന്നെ ഉം അല്ല പെരുന്നാക്ക് പിന്നെ ഡ്രസ്സൊക്കെ എടുത്തോ
ഇല്ല ഡ്രസ്സെടുത്തിട്ടില്ല ഇഞ്ഞി പിന്നെ ചെറിയ പെരുന്നാളിന്റെ ഇതൊന്നുവില്ലല്ലോ വല്യ പെരുന്നാക്കിപ്പം മറ്റേ ഒരുക്ക ഒരുക്കങ്ങളൊക്കെ ഒരു മാസം മുന്നേ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു
ആഹ് ആഹ് അത് ശെരി
ഇനിപ്പോ തലേ ദിവസം പോയാ
റേഞ്ച് കൊറച്ച് കൊറവോണ്ട് തോന്ന്ണ്ടില്ലേ ചെല ടൈമിലേ മുറിഞ്ഞു കേൾക്കാണ്
പിന്നെ ഞങ്ങളവടെ ക്കെതുണ്ടാവും ആഹ്
വെക്കേഷനില് അങ്ങനെ പോയിട്ടില്ല ആഹ് അത് ചെല സമയത്തിങ്ങനെ കോഴിക്കോട് അങ്ങനെ പോ കും അങ്ങനെ ഇല്ല ഇല്ല ഇവടെ അങ്ങനെ പോവലില്ല അങ്ങള് പിന്നെ അങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കോഴിക്കോടായിട്ടും ആഹ് കോഴിക്കോടായിട്ടും അങ്ങനെക്കെ പോകും അല്ലാതെ വൺഡേ ട്രിപ്പായിട്ട് അങ്ങനൊന്നും നിക്കാല അതിലൊന്നും അങ്ങനെ പതിവില്ല നിങ്ങളൊക്കെ എങ്ങനാ?
ആഹ്
അവടൊക്കെ പോവോ അല്ല ചെല ആൾക്കാർക്ക് യാത്ര അത് പിന്നെ നമ്മള് പൊറത്തങ്ങനെ പോണ ടൈമിലായിക്കൂട്ടോ അല്ല കുട്ടിയപ്പം തന്നെ ഉം അത് പൊറത്തുന്ന്ക്കിട്ടുമ്പോ നല്ല ഇഷ്ടണല്ലോ നമ്മള് വീട്ടിലിണ്ടാക്കണട്ടിലും ചെല ടൈം വാങ്ങിക്കും ചെയ്യൂട്ടോ ങ്ങനെ മന്തിയായിട്ടും ഷേ വീട്ടിലുണ്ടാക്കും എനിക്ക് വല്യ ഇഷ് ട്ടല്ല പൊറത്തുന്ന് വാങ്ങണതേ അങ്ങനെ അതാമ്പോ ഏത് കഴിക്കാത്ത ഓലും കഴിക്കുവല്ലോ പൊറത്തത്തെ ഫുഡൊക്കെ ആവുമ്പം കുട്ടികളൊക്കെ ആവുമ്പളേ വല്യോർക്കല്ലേ പറ്റാത്തത് പൊറത്തുന്ന് ആമ്പേ കുട്ട്യാൾക്കെക്കെ നല്ല ഇഷ്ടണ്റയാ വീട്ടിലണ്ടാക്കുമ്പോ ഓല്ക്ക് മാണ്ടി വരുലല്ലോ അറയാ
അതാണ് ഇവർക്ക് ടേസ്റ്റ്
ആഹ് അത് ശെരിയാണ് പഷേ ഞമ്മള് ഇണ്ടാക്കി കയിക്കുമ്പോ അയിന് കേടുണ്ടാവില്ല പൊറത്തുന്നാവുമ്പോ കേടാണ് ട്ടേസ്റ്റില് കൂടുതല് അതേക്കാരം ആഹ് ഇങ്ങക്ക് പോകലുണ്ടോ ടൂറ് പോവോ ടൂറ് പോവലോണ്ടോയ്ക്കാ
ആഹ് ഓളെ ചേർത്തണം വിചാരിക്ക്ന്ന്ണ്ട് ഇപ്രശ്യം നെസറില്
ആഹ് അതല്ല ടൂർ പോ പോയിനിയാ വെക്കേഷനില് ഏഹ് എല്ലാരും പോയിക്കുലേ
ആഹ് പിന്നെപ്പ മക്കളും കൊണ്ട നമ്മുക്ക് വീട്ടി ക്കണ്
ആഹ് ആഹ് ആഹ് ടൈമിലെ പോകുള്ളൂ അങ്ങനെയ്ണ്ട്
ആഹ്
മ്മ് മ്മ്
പിന്നെ ഇപ്പോ ഓരോതായിട്ട് ചൂടു ആയി ചൂടല്ലേനോ
ആഹ് ആഹ് ആഹ് ശെരിയാണ് എപ്പോഴൊന്ന് കൊറച്ചായിട്ടൊന്ന് മഴേയൊന്ന് ഉം പെയ്തത് ആഹ് ആഹ് പകല് ടൈമില് പൊ ത്തെറങ്ങാൻ പറ്റാത്ത അവസ്ഥക്കെ
ആഹ് മായായ മഴേന്റെ ഇത്
ആഹ് മഴയായ മഴയാണ് അറയും വെയിലാണെ വെയിലാണെ വെയിലന്ന്റയും ഉം ഏത് കാലവസ്ഥി ഉം കുറ്റം പറയാന എളുപ്പണ്ടാവുള്ളൂ പിന്നെന്താ
അങ്ങനെയൊക്കാണ്ല്ലേ
ഉം അങ്ങനെ
പിന്നെ മക്കളൊക്കെ എന്താ ചെയ്യണെ?
മക്കള് ഇൻക്ക് മൂന്നാളാണ്. വല്യോന് ഏഴാം ക്ലാസ് എട്ട് എട്ടാം ക്ലാസ്ക്ക് രണ്ടാമത്തെ മോന് മൂന്നാം ക്ലാസ്ക്ക്. ചെർതിൽപ്പം പ്രാശ്യം ക് എൽ കെ ജി ചേർത്തതാണ്.
ആഹ്
ഉം ഇങ്ങൾതോ
ഇന്റതും അതേ പോൽ തന്നെ
ഏഹ് മൂന്നുട്ട്യേളാ? ഉം ഉം കുട്ട്യോക്കെ പഠിക്കാനൊക്കെ ആഹ് ആഹ് അപ്പന്ന് മിഞ്ഞാന്ന് യൂണിഫോമ് വാങ്ങി ബുസ് പുസ്തകങ്ങളും ബാഗ് ഇന്ന്ണ്ട് ബാഗ് വാങ്ങാൻ ഇണ്ട് എല്ലാർക്കും കിട്ടിയിട്ടില്ല. പോയ ടൈമിലെ രാത്രി ആയിനി അ പിന്നെ പിന്നെട്ക്കർഞ്ങ്ങാണ്ടെ ആ ടെക്സൈസ് ഒന്ന് കേറിയാലേ
അന്നെ ഏഹ് പറയാണ്ടോ ടെക്ച്ചയ്ച്ച് പോയാല് പത്ത് കുട്ടിയക്കെന്നെ മാണം
ആഹ് അതന്നെ അവ് ഇപ്പൊ പണ്ടത്തെതിലൊന്നുല്ല ഇപ്പ എല്ലത്തും റൈറ്റ് കൂടിയതോണ്ടേ പ്പത ഇതും കാര്യങ്ങളൊക്കെ ആയതുണ്ട് എല്ലാ കാര്യത്തിനും മേല കൂടില്ലേ ഉം ഇഞ്ഞും മെല കൂടന്നല്ലേ ഗ്യാസ് ആണെങ്കിലും തന്നെ ഫുഡ് ഒക്കെങ്ങനെ ആഹ് അതന്നെ ഫുഡ് ഒക്കെങ്ങനെ ഗ്യാസ്മലാണോ അതോ അട്പ്പത്താണോ ക്കെ ഇണ്ടാക്കല്?
ആഹ് മറ്റേമക്ക് കുട്ട്യേക്ക് അഞ്ഞൂറോ ആയിരോ ഇണ്ടെങ്കി എല്ലാർക്കും ഇട്ക്കേനി
ഏഹ് ഉം ഇപ്പ രണ്ടാക്ക് ഇട്ക്കുമ്പോത്തിന് അഞ്ചും പത്തും കാവും പറിയാ. അ വിചാര്ച്ചമാതിരി ആയിട്ടുണ്ടാവുല ഇന്നാലും പൈസ കാണുംന്നറിലാറിയ ആഹ്‌ ആഹ്‌ ആഹ് ശരിയാണ്
പ്പ മാറി മാറി കൊണ്ടിരിക്കല്ലേ
ആഹ്‌ അപ്പം ഗ്യാസിനൊക്കെ വെല കൂടീല്ലേ. നിങ്ങളൊക്ക എങ്ങനെയാണ് ഫുഡ് അടുപ്പ ത്താണോ അതോ ഗ്യാസിമ്മലാണോ ഉണ്ടാക്കല്?
അട്പ്പത്തന്നെ.
അട്പ്പത്താ? ഉം ഉം ആഹ്‌ ആഹ്‌ ആഹ്‌
ഗ്യാസിന് ഭയങ്കര ക്ഷാമല്ലേ
ആഹ് അതെന്നെ കിട്ടാനില്ല്യല്ലോ പണ്ടത്തമാതിരി
ആഹ്‌ അപ്പടുപ്പത്തുണ്ടാക്കും കൊറേ
ആഹ്‌ ആഹ്‌ വെറകും മാണം അടുപ്പത്താണെങ്കിലും.
ഇങ്ങളൊക്ക എങ്ങനാ ഇണ്ടാക്കാ
അഹ്‌ ഞാൻ രണ്ടും ഉണ്ടാവും ചോറെന്താൻ അടുപ്പത്ത് വെക്കും പിന്നെ ചെലതൊക്കെ കഴിണത് അടുപ്പത്ത് വക്കും അല്ലാത്ത ഗ്യാസും കുക്കറിലൊക്ക വെക്കാലകമ്മ കറിയക്കമ്മളുപ്പണ്ടല്ലാ രണ്ട് കൂ പു പൂക്കിയാ വെന്തിലേ അതൊക്കാവുമ്പം കുക്കറില്ലങ്ങട്ട് ഇടും. ആഹ്‌ ആഹ്‌ കയ്ന മതി കൊ
ടൂല്ല കേടുല്ല
ആഹ് അതാണ്‌ അല്ലെ പണിയള് എളുപ്പം കഴിച്ചെണങ്ങി ഗ്യാസ് ന്നെ മാണം ശരിയാണ് ഇന്നാലും അയിന്റെ എടേകൂടെയ് ഉം അടുപ്പം മാണ്ടേ മറ്റേ രണ്ട് മാസൊക്ക നിക്കലൊള്ളേനി ണ് ഇനി വ പറഞ്ഞ് മൂന്ന് മാസം നാലസം എങ്കിലും എത്തിക്കണം പറഞ്ഞിക്കാണ്ടേ ഉം പിന്നെ എന്തൊക്കെണ്ട് എന്തോ എങ്ങനെ
രണ്ട് മാസ് ത്ത് ഞങ്ങക്കും അങ്ങെൻന്നേ ഒരു മാസം എന്നാലും നിക്കൊ
ആഹ്‌ അത് രാവിലക്കത്തെ ഫുഡൊക്കെ ഞാ അയിമ്മേ ണ്ടാക്കോയ് ആഹ് അടുപ്പ് തീ കത്തി ചാവുമ്പോത്തിന്
അഹ്
സമയം കൊറെയാവും വിചാരിച്ചങ്ങാണ്ടേ രാവിലെ ഗ്യാസ്മ്മെ തന്നെണ്ടാക്കും പറയ ഉം പിന്നെ ചോറൊക്കെ അടുപ്പത്താ വെക്കാറ് ആഹ്‌ ന്നാ ഓക്കെ പത്ത് മിൻറ്റായോ